ഹലോ
ആ നേരത്തെപ്പേ ഓ കേക്കുന്നുണ്ട് കേൾക്കുന്നില്ലേ
ആ ഇണ്ട് ഇണ്ട് ഇണ്ട്
ആ നേരത്തെ പെട്ടെന്ന് അങ്ങ് കട്ടായി പോയി
ആ കട്ടായി പോയി പെട്ടെന്ന് എന്റെ എന്തായിണ്ടായതെന്ന് നിക്കറിയില്ല
ഞാനും ഇങ്ങനെ ഞാൻ സംസാരിച്ചോണ്ടിക്കാനോ അപ്പൊ പിന്നെ ഒന്നും ഒച്ചയൊന്നും കേൾക്കുന്നില്ല രണ്ടു മിനിറ്റും കൂടി സംസാരിച്ചാ മതിയാനു
ആ അപ്പൊ അത് പത്ത് മിനിറ്റ് ആയിരുന്നു
ആ എട്ട്ര കഴിഞ്ഞ്ട്ടാ ടൈം ഞാൻ നോക്കുമ്പോ അതെ
എന്റെ ഫോണ് കംപ്ലൈന്റ് ഉണ്ടേ അതേ അതാ പെട്ടെന്ന് കട്ടായി ഇണ്ടാവുക
ആ ചെലപ്പം എന്തേലും നെക്കി പോയിണ്ടാവും എന്തെ പ്രസ്സായി പോയിണ്ടവും ചെലപ്പോ
ആ എന്താ ചെയ്യുന്നേ ന്നിട്ട് ഫുഡൊക്കെ വന്നോ
അല്ലെങ്കിലും ആ ആവിശ്യ ഹലോ
ഹലോ ആ
ആ ഫുഡിപ്പോ വന്നു നേരത്തെ വന്നു ഇന്ന്
ആ ഇപ്പൊ കഴിക്കാനായിട്ടില്ലേ
ആയ് ചെലവരൊന്നും രാവിലെ ഫുഡോന്നും വാങ്ങാത്തവരാ അപ്പം നേര കൊണ്ടോയി ഇവിടെ കൊറെ ആ ഇവിടെ കൊറേ ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട്
ആ
അവക്ക് കൊണ്ട് കൊടുക്കണം അല്ലല്ല അവിടെ ഗേൾസ് ഒൺലിയാ
അതെ
ആ ബോയ്സ് ഹോസ്റ്റല് വേറെ സ്ഥലത്താ
അപ്പൊ പോറത്തോവുമ്പോ അങ്ങനെ ലീവാകുമ്പോ പോ ത്തേക്കൊന്നും പോവില്ലേ
ലീവ് ആവുമ്പോ അവരിങ്ങനെ ഔട്ടിങ്ങ് തരും അപ്പളേ പോവാൻ പറ്റൂ അത് നമുക്ക് ഇഷ്ടത്തിനങ്ങനെ പൂവാൻ പറ്റൂല്ല ചീത്തേക്കും നല്ലോണം
വസ്തുത്തിന്നും വാബത്തില്ലല്ലേ
ഉം ഇപ്പൊ നാളെ നാളപ്പം പുറത്തു പോവാ തോന്നുന്നു ഡൗട്ടിങ് ഉണ്ടാവും
ആ് ഞായറാഴ്ച്ചച ദിവസവും
ഞായറാഴ്ച ദിവസം
ഉഓ
പിന്നെ അത് ഞങ്ങള് ആഹ ഫ്രണ്ട്സ് എല്ലാരും കൂടിയ പോവാ പുൊറത്തു പോകവും ഫുഡൊക്കെ കഴിക്കൻ തിരിച്ചു വരും അങ്ങനെയൊക്കെ തന്നെ
ആഹ
പിന്നെ ഹോസ്റ്റലും ഫ്രണ്ട്സ് ഓ വിളിക്കലുണ്ട്
ഉം ഫോണ് ഉപയോഗിക്കാനോണ്ട് കൊഴപ്പൊന്നുമില്ലല്ലേ
ഇവിടെ അത്ര കൊഴപ്പില്ല തുടക്കത്തിുണ്ടായിരുന്നു വന്ന ടൈമിനുണ്ടായിനി ഫോൺ യൂസ് ചെയ്യരുത് എന്നുള്ളത് പിന്നെ പിന്നെ വലിയ കുഴപ്പമില്ല എക്സാം ടൈമ നമുക്ക് അങ്ങനെ പറയും ഫോൺ അധികം യൂസ് ചെയ്യരുത് സ്റ്റഡി ടൈമ ഉണ്ട് എട്ട് മണി തൊട്ടിട്ട് പതിനൊന്ന് മണി വരെ
പിന്നെ രകിത് രാത്രിയോ
ആ രാത്രി അപ്പൊ നമ്മള് പിന്നെ ടൈം ആവുമ്പോ ഫോണ ഒന്ന് യൂസ് ചെയ ചെയ്യൂല പൊതുവേ എക്സാാം അല്ലേ
എസ ആ ആഹ എക്സമിന്റെ സമയ
ഇപ്പൊ ഒരു എക്സാം കഴിഞ്ഞതേ ഉള്ളൂ ഇനിയും വരുന്നുണ്ട്
ആ ഇനിപ്പോ അങ്ങനെ ഓണത്തിന്റെ അങ്ങനെ ആ സമയത്തൊക്കെ എ സാഖുണ്ടാവോ
ആ് ഉണ്ട് ഓണം കഴിഞ്ഞിട്ട്
ആഹ
ആ ആഹ് അത് കഴിഞ്ഞിട്ട് വെക്കാംുണ്ട് അപ്പൊ അതുവരെ ഇപ്പൊ ന അതിന്റെ ഇടൽും ചെറിയ ചെറിയ എക്സാംും കാര്യങ്ങളൊക്കെ വരും
ആഹ
സങ്കളിന്നെ
ക്സമ തന്നെയ കാര്യായിട്ടല്ലേ പള്ള് പടുത്തം തന്നെ കാര്യായിട്ട്
കാര്യട്ടാന്ന ഹോസ്റ്റലില് പിന്നെ കുറച്ച് കുട്ടികൾക്ക് ഇപ്പോ എക്സാ ആണെങ്കിൽ കുറച്ച കുട്ടികക്കെ എക്സാം ഉണ്ടാവില്ല പിന്നെ ഇവർക്ക് എക്സാം കഴിയുമ്പോൾ ബാക്കിയുള്ളവർക്ക് എക്സാം തുടങ്ങും അങ്ങനെയൊക്കെയാണ് ഇപ്പൊ നേഴ്സിംഗ പഠിക്കുന്ന കുട്ടികക്ക് ഇപ്പം എക്സ ആണ്
അക്സമാല്ലേ നിങ്ങളിപ്പോ എന്ാ പഠിക്കണ
ഞാനിപ്പോ നേഴ്സിംഗ തന്നെയാണ് പക്ഷെ വേറെ കോഴ്സാ ആർ സി ടിിന്ന് പറയും ആ ഒരു പാരാമെഡിക്കൽ കോഴ്സ് ആണ്
ആഹ
ഉ അപ്പൊ അയല ഇങ്ങനെ പഠിക്കും നാല് വർഷത്താൽ
ആഹ ഇപ്പൊ എത്ര വർഷയി
ഇപ്പൊ രണ്ടു വർഷമായി
ആഹ രണ്ടു വർസം കൂടി ഉണ്ടല്ലോ അല്ലേ
ആഹ ഇഞ രണ്ടു വർസം കൂടി ഉണ്ട് അതൊക്കെ തന്നെ പിന്നെ ഇവിടെ കൊറെേ ഫുഡിന്റെ ഒക്കെ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു ഹോസ്റ്റല ഉ ഫുഡിന്റെ ഒക്കെ കുറച്ച് ഇഷ്യൂ ആയിരുന്നു ആ അത് നിങ്ങൾക്കൊക്കെ ചെപ്പോ അറിയൻ മതി ഇയോ ടി വിയിലൊക്കെ വന്നിണ്ടായിരുന്നു
അതെ ഏ പിന്നെ എവിടെ
ഇവിടെ മൈസൂര്
ആ
ഉം
അപ്പൊ പിന്നെ ആ അപ്പൊ പിന്നെ ഫുഡ് ഇപ്പൊ നല്ലയല്ല ശ്രദ്ധയൊളള ഫുഡിന്റെ ഒക്കെ എല്ലാടത്തും ചെ
അതെ അപ്പം ആ കൊ ച്ചിഷ്യു ഒക്കെ ഒണ്ടായിരുന്നു നല്ലേ അതൊക്കെ ഇപ്പോ കൊറച്ച് സോൾവായി വരുന്നു അതെ അയിന്റെ അടുത്താണിപ്പൊ ആ പറയ്
ഇപ്പൊ പിന്നെ ഇപ്പൊ ഒക്കെ റെഡിയായില്ലേ ഇപ്പൊക്കെ റെഡി ആയില്ലേ
പ്രശ്നം ഇണ്ടായിരുന്നു
അതെ
അവര് ഫുള്ള് വോമിറ്റിംഗൊക്കെ ആയിട്ട് ഛർദിയൊക്കെ ആയിട്ടേ
ആ
ആ ഹോസ്പിറ്റിലൊക്കെ പോയിട്ടുണ്ടേന് അപ്പൊ എന്താ അറിയില്ല കാലാവസ്ഥയും മാറിക്കൊണ്ടിക്കല്ലേ
ആ കൊറേ മഴയാണെങ്കി കൊറേ വെയില് കൊറേ വെയിലാണെ കൊറേ മഴ അങ്ങനെയല്ലേ ഇപ്പൊ ഒന്ന് ഒറച്ചതില്ലല്ലോ പിന്നെ അസുഖങ്ങള് കൂടു അല്ലേ
അതെ അതൊണ്ടൊക്കെയായിക്കും
ഉം പിന്നെ അവിടത്തന്നെ ആ
ആ ഇപ്പൊ വല്യ കൊഴപ്പില്ല്യ
ആ
ങ്ങനെയാണ്
ഉം ഇപ്പൊ പിന്നെ ഫുഡൊക്കെ ഇപ്പൊപിന്നെ ഇതു തന്നല്ലേ കിട്ടണത് കൊഴപ്പൊന്നില്ലേ അവിടെ
ആ വല്ല്യ കൊഴപ്പയില്ല്യാതെ കിട്ടി ഇപ്പൊ ഈ പ്രശ്നൊക്കെ നടന്നുകൊണ്ട ടൈമിന് ഫുള്ള് വേറെ ഫുഡേയിരുന്നു തന്നീനെ ഒരുമായിരി ഫുഡായിരുന്നു ഉം അലം ആ നല്ല നേരായി ക്ക് ഇവിടെ നല്ല ഇഷ്യൂ ആയിരുന്നു ഉം
പ്രശ്നം വരാൻ കാത്ത് നിപ്പായിരുന്നു നേവാരം തന്നെ കൊടുക്കുമ്പോ കല്ലമ്പുരോട് കൊടുത്താ
ആ എന്താച്ചാല് ഇത്രയും കുട്ടികളും ഉണ്ട് അവ അപ്പൊ പിന്നെ അവർക്ക് കഴിയൂല അവര് മറ്റേ ലാഭല്ലേ നോക്കുള്ളൂ
ആ അതെ അവര് അവരടെ ബിസിനസ്‌ അല്ലേ നോക്കുവൊള്ളൂ
അതെ ഇവിടെ ഇപ്പോ ഹോസ്റ്റല് ഒരു ഇത്ര ഒരു മുന്നൂറിന് മേല് കുട്ടികള് ഉണ്ടാവായിരിക്കും
ആ
ആ ഇരുനൂറിന് മേലേ എന്തായാലും ഉണ്ടാവായിക്കും
ആ
ആ
എ അപ്പൊ എത്ര വരെ ക്ലാ ക്ലാസ്സൊക്കെ എങ്ങനെയാ രാവിലെ മുതല് ഉച്ച വരെ അതോ വൈകുന്നേരം വരെ ഉണ്ടാവോ
ആ ഇവിടെ ചെലവോർക്ക് രാവിലെതൊട്ട് ഫ എനിക്ക് ഫസ്റ്റ് ഇയർ ആവുന്ന ടൈമിന് രാവിലെ തൊട്ട് വൈ കുന്നേരം വരെ ക്ലാസ് ഉണ്ടായീന് ഇപ്പം രാവിലെ തൊട്ട് ഉച്ച വരെയേ ഒള്ളൂ ക്ലാസ്സ് അത് കഴിഞ്ഞാ ഹോസ്പിറ്റലില് പണിയാ
ഹോസ്പിറ്റലില് ആ ഡ്യൂട്ടിക്ക് പോവൂല്ലേ
ആ
അങ്ങനെ പിന്നെ ഇതാണോ പിന്നെ ഡോ ഏ നഴ്സായിട്ട് തന്നെ വർക്ക് ചെയ്യാണല്ലേ
ആ അങ്ങനെ തന്നെ അവിടെ ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മള് വർക്ക് ചെയ്യണം പക്ഷെ ഇപ്പൊ ഞങ്ങളിപ്പോ വർക്ക് ചെയ്യാൻ തൊടങ്ങിയിട്ടില്ല അപ്പൊ പോയിട്ട് എല്ലാം നോക്കി കണ്ട് നിക്കുക ആ അതുതന്നെ ട്രെയിനിങ് പോലെയാ
ആ ട്രെയിനിങ് പോലല്ലേ അതൊക്കെ അയിലൊക്കെ കേറി ആ
ആഹ അങ്ങനെ നിക്കവാ അവിടെ ഹോസ്പിറ്റലിലും ഉം കൊഴപ്പില്ല ഫള്ള് പോവാൻമ്പടിയ നമുക്ക് പെട്ടെന്ന് കിട്ടുമ്പോളേ എങ്ങനെ എന്താന്നും അറിയില്ലല്ലോ
ആഹ
അപ്പ നേഴ്സുമാര എടോന്നൊക്കെ പറയും നമ്മളെ ഇ വലിയ നേഴ്സുമാരൊക്കെ ഞാൻ അവിടെ പൊറത്താ കന്നഡയാ അപ്പൊ ഒരു ക നമുക്കറിയില്ലല്ലോ ഇവിടെ വന്നിട്ട് എത്രായിട്ട് കന്നഡ വലിയ പി തല്ലപ്പോളും കൊറച്ച് കൊറച്ച് അറിയുള്ളൂ ആഹ
ആഹ
കൊറച്ച കൊറച്ച് അറിിയല്ലേ മലയാളം അറിയാം എന്നാലും കൊറെേ ആൾക്കാർക്ക് അറിയാം ഇവിടെ കുട്ടികളൊക്കെ മലയാളികൾന്നാണ്
ആ
ഹോസ്റ്റലും ഫുള്ള് മലയാളികളാ കോളേജില അത്യാവശ്യം ഫുള്ള് മലയാളികളാ പക്ഷെ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പം കൊറെ കന്നട ആൾക്കാരാണ് ഫുള്ളു
അതെ ഇപ്പൊ നമുക്ക് അവരോട്ട് പിടിച്ചു നിക്കാൻ കഴിയില്ല അല്ലെ
ഇല്ല അത് ഞങ്ങള് ഹോസ്പിറ്റൽ പോയാ പിന്നെ എങ്ങനെങ്കിലും ഒക്കെ പറയന്നെ
ആഹ
വന്നപ്പോ തൊട്ട് കന്നഡട പഠിക്കണം പഠിക്കണംന്ന് പറയണ്ട് പക്ഷെ ഇതുവരെ ഫുള്ളായിട്ടും അങ്ങോട്ട് അറിയില്ല എന്നന്നാലെ കുറച്ചൊക്കെ അറിയാം ഉം
ഇപ്പൊ വീട്ടക്ക് കപ്പട വിളിക്കാൻ സമയുണ്ടോ
ഓ വീട്ടന്ന്ക്ക ഓ അവക്കെ വിളിക്കാം വീട്ടില് ആഹ് ഇപ്പൊ രാവിലെ അമ്മ വിളിച്ചിട്ട് ണ്ടായിരുന്നുള്ളു ഇനീോന്നൊക്കെ ചോദിച്ചിട്ട്
ആഹ
ആ രാത്രി വിളിക്കും അങ്ങനെത്തന്നെ
ആ ന രാത്രി അങ്ങനെ രാവിലെ എക്ക് പിന്നെ രാത്രി വിളിക്കല്ലേ
ആഹ് എപ്പ എപ്പ വേണെങ്കിലും വിളിക്ക അൊന്നും കുഴപ്പില്ല
ഉം പോസ്റ്റല ആകുമ്പോ പഠിക്കാൻ പോടത്തക്ക് ഫോണ ഉണ്ടാൻ പറ്റില്ല
ഇു പോവാൻ പക്ഷെ എടുക്കലില്ലേ അങ്ങനെ ക്ലാസ് ടൈമിൽ അങ്ങനെ ഫോൺ കൊടുക്കാനൊന്നും പാടില്ല ഉ ക്ലാസ് കൈ ആഹ ക്ലാസ് കഴിഞ്ഞ എടുക്കാം
ആഹ അപ്പ ഴഞ്ഞടുക്കല്ലേ
ഉ അതൊക്കെ തന്നെയാണ് ഏ ഇന്ന് നല്ല വെയിലാണ് ഇപ്പൊ രണ്ട മൂന്ന് ദിവസായിട്ട് നല്ല വെയില പുറത്തേക്ക് ഇറങ്ങിയാ ക്ഷീണിച്ചോ
ആഹ അങ്ങനത്തെ വയില
അങ്ങത്തെ അറിയില ഒരുമാരി
ഇവിടെ അതെ ഇവിടത് ഭയങ്കര വെയില എന്നന്ന എന്താ ഫുഡിന് പച്ചക്കറിയോ
ഇവിടെ എപ്പോഴും സാമ്പാറാ സാമ്പാർ തിന്ന് നിന്ന് ചത്ത്
എന്നും സാമ്പാറ് കഴിക്കാനല്ലേ
എന്നും സാമ്പാറ് പിന്നെ കറി മാറും ഹ് ഓ എല്ലാ ഒരു മസാലക്കറിയാണ്
ആ
മ് ചില ദിവസം മോരുകറി ഉണ്ടാവും മെയിന് സാമ്പാറാ സാമ്പാറാണ് ഞങ്ങളെ മെയിൻ രാവിലെ ഓരോ ദിവസ ഓരോ ഫുഡാണ് എ ഇതിപ്പോ ചപ്പാത്തിയും കറിയും ഉണ്ടാവും ഉപ്പുമാവ് ഉണ്ടാവും ബാത്ത് എന്ന് പറഞ്ഞൊരു സംഭവംമുണ്ട് കന്നടക്കാര ഒരു സംഭവമാണ് നമ്മളെ ഈ ചോറ് പോലത്തെ കാണാൻ ചോറ് പോലെ ഉണ്ടാവും മസാലച്ചോറ് പോലെ നല്ല ടേസ്റ്റാ അതുണ്ടാവും പിന്നെ ആ ഇഡ്ലി ഏതു ചട്നിയും ദോശയും സാമ്പാറും പുട്ടും കടലക്കറിയും അങ്ങനത്തൊക്കെ
ക്കെ ഉണ്ടാവുല്ലെ അതൊക്കെ എങ്ങനെ നമ്മുടെ അടുത്തെ ടേസ്റ്റ് തന്നെയാണോ
നമ്മള അവിത്തെ ടേസ്റ്റ് ആയിട്ട് ഒന്നും കമ്പെയർ ചെയ്യാൻ പറ്റുല്ല അലം
ആ അതെ അത അവിടുത്തെ രീതിയാവുല്ലോല്ലെ
ആ എന്നാലും കഴിക്കാം
ആ
ഉം
അപ്പൊ വീട്ടിൽക്ക് വരുമ്പോള്ളൂ നമ്മടുത്തെ ഫുഡ് കഴിക്കാൻ പറ്റിയ പിന്നെ പൊറത്തേക്ക് ഇറങ്ങുമ്പോഴും പൊറത്തൊക്ക ഇറങ്ങുമ്പോ ഹോട്ടലിലുള്ള ഫുഡക്കെ എങ്ങനെ അതെ അവർ
കൊ ആ മലയാളി ഹോട്ടൽസ് കൊറച്ചുണ്ട് അതിനൊണ്ട് വലിയ കൊഴപ്പില്ല
ആ
ആ അ ഞങ്ങളധികം അവിടന്നാ കഴിക്കലേ കന്നഡ ഫുഡ് കഴിച്ചാൽ പണി കിട്ടും വ ഇറ്റ നോക്ക വരൂ അതിനോണ്ട് ഞങ്ങൾ അധികം റിസ്ക് എടുക്കലില്ല ആ അതെ മലയാളി ഹോട്ടൽസ് കൊറെണ്ട് ഇവിടെ അപ്പൊ ഞങ്ങള അധികം അവിടന്നാണ് കഴിക്കല് ആ ഹോട്ടലത്തൊക്കെ അടിപൊളിയട്ടെ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ
ആ
ട്ട് മന്തി അതാണ്
ഉം അതൊക്കെ നമ്മള ഇവിടുത്തെ പോലെ തന്നെ അങ്ങനെ കിട്ട ട്ടില്ലേ ആ
അതെ അതാണ് അത് മാത്രേ ഉള്ളൂ കൊറച്ച് ശരണം ആ മ് ആഹ് ടൈം ആയി
ഉം എന്നാ ശരി എന്നാ
ഓക്കെ ശെരി പിന്നെ വിളിക്കാം ഓക്കെ ബൈ